ഹലോ
ആഹ് കേൾക്ക്ണ്ട്‌ ഓഹ് നടക്കാൻ വെയ്യാ സത്യം പറഞ്ഞാല് അഹ് വെയ്യടി വെയ്യ ഡേറ്റോന്നവാനായില്ല എന്നിപ്പ ഹരിത കർമ്മസേനന്റെ ആൾക്കാര് വന്നിനിട്ടോ വേസ്റ്റ് കൊണ്ടവാന് അപ്പം ഞാൻ ഞാൻ നേരത്തെ വിളിച്ചില്ലേ അപ്പം ഞാൻ ഓടിപ്പോയെ അപ്പൊ ഓരിന്നോട് ചോയ്ച്ചേ ഞാൻ നടന്നു വരുന്ന കണ്ടിട്ടേ ഡേയിറ്റ് ആയോന്ന് ചോദിച്ചേ അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല നാളകക്ക് ഏഴ് മാസം പൂർത്തിയാവുള്ളൂന്ന് പറഞ്ഞ് അപ്പം പറഞ്ഞമ്മേ കണ്ടിട്ട്- എനിക്ക് നല്ലോണം വയറുണ്ട് അപ്പം പറഞ്ഞ് കണ്ടിട്ട് ഡേറ്റ് ആയ മായിരി ഉണ്ട് പിന്നെ ഭയങ്കര ബു ക്കം നടക്ക സത്യം പറഞ്ഞാൽ നടക്കാൻ വയ്യ എന്നാലും ഞാന് -
അതുകൊണ്ടാണ് നമുക്ക്‌ ഇത് വലിയ പ്രശ്നംതേ എന്നോട് പറയും പള്ളിൽ ഉണ്ടാ - കഴിഞ്ഞ അപ്പ പറയും എന്റെ കെട്ടിയോൻ പറിയും ചെറിയ ര്ലു മ്മെ പൊളൂന്ണ്ടായ പോലേണ്ന്ന്പറിം.
ആഹ് അത് ഹൈറ്റ് ഇല്ലാഞ്ഞിട്ടായിരിക്കും പക്ഷെ എനി എനിക്ക് എനിക്ക് തോന്ന്ണ ഇനിപ്പം ഞാന് ഇപ്പ ഇയ്യ് എത്ര പറഞ്ഞത് ഈ എത്രയാ -
ഞാൻ അൻമ്പത്ത് ആറ്
അൻപത്താറോ
എന്റെ ഹൈറ്റ് ആണോ ഉദ്ദേശിച്ചേ
ആഹ്
നൂറ്റി അൻപത്
അൻപത് ആ മൂന്ന് കൂടുതലാ ഞാന് ഞാൻ നൂറ്റി അൻപത്തി നൂറ്റിമൂന്ന് നൂറ്റി എമ്പത്തിരണ്ട് അങ്ങനെ അങ്ങനോ ആണ് പക്ഷെ എന്നാലും എന്താ പറയാ ഇതിനെകാ കാളും ഹൈറ്റ് കുറഞ്ഞോല്ലൊക്കെണ്ട് പക്ഷേ ഈ പ്രസവം ഭയങ്കര ബുദ്ധിമുട്ടാവും ട്ടോ ഈ ഹൈറ്റ് കുറഞ്ഞാല്
അതെ ഞാൻ പറഞ്ഞില്ലേ എന്റെ ഡെലിവറി സമയത്തേ പിന്നെ- ഞാന് ഫുഡ് നല്ലോണം എനിക്ക് നോർമൽ ഡെലിവറിയല്ലേ ഇപ്പൊ നമ്മള് വയറ്റിലിട്ട് ഫുഡ്‌- തൂക്കം കൂട്ടിക്കഴിഞ്ഞാ നമുക്ക് തന്നെല്ലേ പ്രസവിച്ചു പോരാൻ ബുദ്ധിമുട്ട് അല്ലേ
ആഹ നീ നല്ലോണം കൺണ്ട്രോൾ ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞു
കഴിച്ചിട്ട് പിന്നെ ലാസ്റ്റ് നോക്കുമ്പോ പിന്നെ- ഡോക്ടർ ലാസ്റ്റതെ സ്കാനിങ് എടുത്തപ്പോ പറഞ്ഞു രണ്ടേ മുന്നൂറ് ഒള്ളൂ കുട്ടിക്ക്‌ തൂക്കം പിന്നെ തീരെ ഇല്ലാ രണ്ടര കിലോനെങ്കിലും പ്രസവം ആക്കുമ്പേക്കിനും ആവണം അപ്പ ഈ പ്രോട്ടീൻ ഒന്നും കഴി തിന്നൽ ഇല്ലേ ചോദിച്ച് ചീത്ത പറഞ്ഞു അതല്ലേ നമ്മള് അമ്മമാര് കേൾക്കേണ്ടത് അന്റെ ഒരു ഡയറ്റ് അന്റെ ഒരു മ ഏത് ഒരു സാധനം കയിക്കൂല ആയിട്ട് അങ്ങോട്ട് ത തിരല എടുത്തി തന്റെ വെള്ളം പാ ല നാടി ഇരുപത്തിനാല് മണിക്കൂറും തീറ്റിക്കൽ തന്നെയാണ് പിന്നെ ഓരെ ഭാഗം ഒരു- ോട്ടിൻ പറ
ആഹ് ആ അതെ അതെ അതെ ശരിയാ പക്ഷെ ഇണ്ടല്ലോ എന്താ പറയാ- ഇപ്പൊ അൻക്ക് കൂടിന്ന് പറഞ്ഞില്ലേ പക്ഷെ അതേപോലെ - ഇപ്പ ഈ ഞാനങ്ങനെ ഇതാക്കിട്ട് പിന്നെ ഒട്ടും കൂടിട്ടില്ല
ഒട്ടും കൂടിട്ടില്ലല്ലേ
ഉം ഞാൻ പറീമ്പ അത്യാവശ്യം റ്റ് നല്ലോണം ഫുഡ് കഴിക്ക്ന്ന് ഞ ഞാൻ ചെല ര് സമയത്ത് വിചാരിക്കും ഇപ്പം ഇൻക്ക് പ്പൊ മൂന്നമത്ത്
അയിനിടി ഇപ്പൊ കൂടൂല കുട്ടി ഒമ്പത് മാസത്തക്കാണ് കടക്കട്ടെ അപ്പളാണ് പെട്ടന്ന് ജ്ജ്‌ വന തോ വാണം വിട്ട പോലെ പോവൊള്ളൂ
ആഹ് ഇപ്പളല്ല ഞാ പർഞ്ഞെ ഞാൻ ന്റെ വെല്ല്യേ മോള കാര്യാ പർഞ്ഞെ ഇപ്പൊ വെല്ല്യേ മോളത് ഇപ്പം ലാസ് ത്താ ഇത് വെരുമ്പോനമുക്ക് തൂക്കം നോക്കുമ്പോ ആഹ് മോള് ആഹ് ഓള് വെയ്റ്റില്ല ആള് വെയ്റ്റില്ല അപ്പൊ ബേബി വെയ്റ്റില്ല അപ്പൊ ഒരു പൊടി കലക്കി കുടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ തെരും പക്ഷെ അമ്മളതൊക്കെ കുട്ച്ച് അതുവരീം ഞാൻ നല്ലോണ്ണം ഫുഡ് കഴിച്ചും ചെയ്തതാ പിന്നെ ഇൻക്ക് ആ സമയത്ത് ഇൻക്ക് നല്ലോണം ഫുഡ് കഴിക്കാനും അങ്ങനെ നല്ലോണം കഴിക്കാനും ഒക്കെ തോന്നിര്ന്ന് ഏഹ്
നല്ല ക്രേവിങ്സ് ഇണ്ടാവുംന്ന് പറയാ
ആഹ് നല്ല ക്രേവിങ്സ് ഇണ്ടായ്നിം പക്ഷെ എന്താ പറയാ രണ്ടാമത്തായപ്പം പിന്നെ ക്രേവിങ്സ് അല്ല ആകെ ജോലിയും തെരക്കു ആയിട്ട് സ സത്യം പറഞ്ഞ ഇൻക്ക് ആ ഡെലിവറിന്റെ ആ എക്സ്പീരിയൻസ് ഇൻക്ക് ഓർമേ ഇല്ല്യ സ
ആഹ് സത്യം പറഞ്ഞൽ നമക്ക് അങ്ങനല്ലെടി ഫസ്റ്റ്ത്തതിന്റെ സുഖം
ആഹ് എന്നും ഉണ്ടാവൂല ശരിയ പക്ഷെ ഇപ്പ ഇൻക്ക് ആ സുഖണ്ട് കൊറച്ചൊക്കെ പക്ഷേ എന്താച്ചാ ക്രേവിങ്സ് ഇല്ല ആഹ് ഏ ഒറ്റയ്ക്കാണ് അപ്പം പിന്നെ
നമ്മളെന്നെ ഇണ്ടാക്കി കഴിക്കണം അപ്പൊ വല്ലാണ്ടെ ക്രെവിങ്സ്ണ്ടാവില്ല മറ്റേത് മ്മാരോട് ഇങ്ങനെ പറയല്ലേ ഏഴാം മാസായി കഴിഞ്ഞ അമ്മളെ വീട്ടിക്ക്ണ്ട് എത്തു
അതെ അതെ പിന്നെ അതുഅല്ല ഇപ്പ ഇപ്പൊ എന്താ പറയാ ഇപ്പം ഞാന് വടെ ഒറ്റക്ക് ഒറ്റക്കാവ്ണോണ്ട് തന്നെ അങ്ങള് ഇപ്പൊ സിസ്റ്റർക്ക് വെയ്യ അപ്പൊ പിന്നെ മ്മാക്കൊന്നും ഇങ്ങട്ട് വെരാം വെയ്യാ കാരണം ഇമ്മേണ് സിസ്റ്ററിൻ്റെ അടുത്ത് നിക്ക്ണത് ഓക്ക് ഡിസ്കിന് ഈഹ് ഇതിന്റെ ഉം ഇത് കേ ഇതായെ ഞരമ്പോ അങ്ങനെ എന്തോ ആണേ ക്ക് അയ്നെ പറ്റി പറയാൻ അറിയില്ല ആൾ ആൾക്ക് ഓപ്പറേഷൻ ചെയ്യണംന്നൊക്കെ പറഞ്ഞിര്ന്ന് പക്ഷെ ഇപ്പം എന്താ പറയാ ഉയിച്ചിലെന്തോ ചെയ്യാണ് ആഹ് മണലെട്ടി ആഹ് അങ്ങനെ ആഹ് അങ്ങനെ കെട്ടി കെട്ന്നിട്ട് പ്പൊ അവ്ടെ ആഹ് അത് കെട്ടിക്കെട്ക്കാന്ന് പറഞ്ഞാ അഹ് മറ്റേ ഹോസ്പിറ്റൽലെന്നേണ് ചെയ്യണേ ആഹ് അങ്ങനെ ഇപ്പ പതിനാ പതിനേഴ് ദിവസാ സായി ഒന്നാം ജൂൺ ഒന്നിന് പോയതാ അപ്പോം എന്താ പറയാ അങ്ങനെ പോയിറ്റ് ഇമ്മ് ഉമ്മാക്ക് ഭയങ്കര വെഷമം കാരണംന്താച്ചാ ഞമ്മള് ഒറ്റക്കും ആണ് ഇന്നെ കാണാൻ വെന്ന്ട്ടില്ല എന്താ പറയാ അൻക്കെന്താ പൂതി അൻക്കെന്താ പൂതിന്ന് എ പ്പയും വിൾച്ചുമ്പോ ചോയ്ച്ചും ഞാൻ പറിം ക്കൊരു പൂതിം ഇല്ല ഇന്നെ കാണാങ്ങട്ട് വെരും മാണ്ട ഇന്ന് ഇപ്പൊ പോണം ഇന്ന് ഞാ മ്മാ കൊറേ സായിലെ പ്പൊ കണ്ട്ട്ട് അപ്പൊ ഒന്ന് പോയി പോരനം ന്ന് വിചാരിക്ക്ണ്ട് അപ്പൊ മ്മമ്മാര്ക്ക് ഭയങ്കരതാ നമ്മള് കുടിക്ക്ണ്ടോ കഴിക്ക് ണ്ടോ അങ്ങനെരു ല്ലേ അങ്ങനെ ഒരു ഇതാണ് ഓര്ക്ക് ആഹ് അല്ല അത് ശരിയാ മ്മാക്ക് പിന്നെ എത്രമ്മള് വെൽതായാലും ന്തായാലും
ഇഞ് ഞമ്മക്കും ഓലെ ചെറിയ കുട്ടിയാളെ പോൽത്തന്നേണ്
ആഹ് അതേപോലെ അമ്മക്ക് ഫ്ര അപ്പം ഇൻക്ക് പ്പൊ ന്റെ ഫ്രണ്ട്സ് ഇപ്പോ വന്ന് ഓല് കേക്കൊക്കെ മുർച്ച് അങ്ങനെ ബേബി ഷവറ് പോലെക്കെ ഇണ്ടാക്കിര്ന്ന് അപ്പ ഇ ഇന്നെ കാണാൻ രസല്ല ആകെ കൊലം കെട്ടോണ്ട് ഞാൻ സ്റ്റാറ്റസ് ഒന്നും വെച്ചീല്ല ട്ടോ അപ്പനിയെന്താപ്രശ്നേച്ചാല് ഇവര് വന്ന്ണ്ടാക്കി ഇനിപ്പം അടുത്താൾക്കാര് ഇൻക്ക് വേറെ ബെസ്റ്റ് ആയിട്ട് കുറച്ചും കൂടെ ഇവരും ബെസ്റ്റ് ആണ് അവരും ബെസ്റ്റ് റ്റാണ് പക്ഷെ കൊറെ കൊറച്ചും കൂടെ കാലായ്റ്റ്ള്ള ഒരു ഇത്ണ്ടാവൊല്ലൊ ആഹ് ആ്ഓര് വര്ന്ന്ണ്ട് അപ്പൊ ഓര് വരുമ്പോ ഞാൻ പറ്യഞാനിവരോട് പറഞ്ക്ക്ണ് ഇന്നൊരു കാണാ ന് ഒരു കോലോല്ല്യാഞ്ഞിട്ട ഞാന് സറ്റാറ്റസ് വെക്കാത്തത് എന്തെങ്കിലൊക്കെ ചെയ്യന അല്ലെ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കി ഹ് നല്ല ഇതായിട്ട് ഉണ്ടെങ്കി ഞാനെ എന്തെങ്കിലൊക്കെ വെച്ചീഞ്ഞി ഇനിയിപ്പോ അവ്ടുന്ന് ഓല്ത് വെക്കുമ്പോ തുങ്ങളൊന്നും വിചാര്ച്ചെര്തിട്ടോന്ന് പറഞ്ഞ് ഞാന് അഥവാ വെക്കാണങ്കി ഞാൻ വെകൊന്നുല്ല്യ ചെലപ്പോ വെക്കൊള്ളൂ ന്നാലും അങ്ങനെ വെക്ക
അത് കഴിഞ്ഞിട്ട് വെക്കണ നല്ലത് ഒന്നൂടെ ഡെലിവറി കഴിഞ്ഞിട്ട് എന്ത്ന്ന് വെച്ചാൽ പടച്ചോന്റെ എട്ത്ത്ള്ള കാര്യങ്ങളാണോ ഒന്നും പറയാന് പറ്റൂല ചിലപ്പോ അങ്ങനെയൊന്നും ഇല്ല്യ ഇപ്പത്തെകാലത്ത് എല്ലാവരും ചെയ്യ്ണൊക്കെണ്ട് പക്ഷെ ഞമ്മള് ചെയ്ത് കഴിഞ്ഞാ ഞമ്മക്ക് കൊറച്ച് വയസായാൾക്കാര്ണ്ടാവും ഓള അങ്ങനെക്കെ കാട്ടി ട്ടാണ്ന്നാണ്ട് പറിം എടീ ന്റെ ഫ്രണ്ട് ണ്ടായിര്ന്ന്ട്ടൊ ഞാനും ആ കാക്കുവിന്റെ പിന്നെ കാക്കൂന്റെ ബെസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ടാണ് തൊട്ടാണ് വീട് ഞങ്ങള്തും ലൗ മേരേജാണ് ഓര്തും ലൗ മേരേജായിര്ന്ന് പിന്നെ ഞങ്ങളെ മുന്നെ ഓല്ത് കല്ല്യാണം കഴിഞ്ഞിര്ന്ന് ആ പ്പവിടെ കാക്കൂന്റെ ഹസ്ബന്റിന്റെ ഇപ്പ ഈ അട്ത്ത്ള്ളതല്ല വേറെ വേണ്ടല്ലൊആ തറവാടിന്റെ അടുത്തന്നെയാണ് വീട് ഇതേപോലെ ഓലെ കല്യാണം കഴിഞ്ഞു ഞങ്ങള്തും കഴിഞ്ഞു രണ്ടാളും ഏകദേശം ഒപ്പം പ്രഗ്നന്റ് ആയത് ഞങ്ങൾ നാപ്പൂസ്ത്തെ വി ത്യാസെ ഉണ്ടായിരുന്നൊള്ളൂട്ടൊ പ്രസവത്തിന് അപ്പ അതേപോലെ അന്നൊക്കെ ഒരു വെള്ള ഡ്രസ്സ് നിർബന്ധായിര്ന്നല്ലോ ഈ പ്രസവത്തിന് പ്രസവത്തിന് കൊണ്ടോവുമ്പൊ ഇന്നൊക്കെ ഫുള്ള് വെള്ളേനി തട്ടം കൂടി വെള്ള മാറ്റാൻ പറ്റൂല ആഹ് ഇങ്ങട്ട അങ്ങനെ കൊണ്ടന്ന ഓളാണെങ്കില് ഒരു മഞ്ഞ പോല്ത്ത കളറ് എട്ത്ത്ക്ക്ണ് വയങ്കര സ്റ്റൈലേര്ന്നിട്ടോ
ആഹ്
പിന്നെ നല്ല ഭംഗിയേര്ന്നുകാണാൻ എന്നിട്ട് എന്ത മഞ്ഞ പോല്ത്തെരു ഡ്രസ്സ്ആണ് ഇട്ത്തീര്ന്നത് എന്നിട്ടങ്ങനെ നമ്മക്ക് വീട്ടിന്ന് മുട്ടായി കൊണ്ടുവരല്ലോ അപ്പൊ നമ്മളത് പൊട്ടിച്ചു പൊട്ടിച്ച് കൊടുക്കണല്ലോ എല്ലാക്കും എറങ്ങ്മ്പോ അപ്പൊ ഓളതൊന്നും പൊട്ടിച്ച്കൊടുത്തില അവിടെ അങ്ങനൊന്നും പൊട്ടിച്ച് കൊടുക്കണം അവൾകൊരുബോക്സ് മുട്ടായി നമ്മളെ വീട്ടേര്
ആഹ് അത് കൊണ്ടരും പക്ഷെ അത് പൊട്ടിക്കൂല ഓല്ട്ക്ക
ആഹ്അത് ഞങ്ങള് പൊട്ടിച്ചിട്ട്അവിടെ കൂട്യ എല്ലാര്ക്കും കൊട്ക്കണം ഞമ്മള അത് അപ്പൊ അങ്ങനൊക്കെ കൊട്ത്തിട്ടുണ്ടായിന്നു പിന്നെ ഓള് ഡെലിവറീല് മരിച്ചു ഫസ്റ്റ്ത്തതായിരുന്നു ഹ് പിന്നെ എന്റെ നാപ്പീന്റെ അന്നേനി ഓള് പ്രസവിച്ചത് ഭയങ്കര ട്ടെൻഷനായിര്ന്നടീ ആൾക്ക് എപ്പളും വിളിക്കും വേദനണ്ടായീര്ന്നടീ വേദനണ്ടായിരുന്നോ ചോയ്ക്കും
ആഹ് ഷോക്കായി പോയിട്ടൊ ഞാന് മരിക്ക്ണത് കുട്ട്യോ ബേബി ബേബ്യോ അങ്ങനെ എന്തെങ്കിലൊക്കേ വിചാരിച്ച
സെപ്റ്റംബർ പതിനഞ്ചിനോളെ ഹോസ് പിറ്റലില് അഡ്മിറ്റാക്കി സെപ്റ്റംബർ പതിനേഴിന് ഉച്ചക്ക് ഓളെ ഇമ്മ വിള്ച്ചിട്ട് പറഞ്ഞു പൂവി പ്രസവിച്ച്ട്ടൊ ആൺകുട്ട്യാണ് ന്നാ ശരീന്നറഞ്ങ്ങാണ്ട് വെച്ചു ഒരു മൂന്ന് മണിയായപ്പോ പിന്നെ ഇന്നോട് ആരൊന്നും മിണ്ട്ണ്ല്ല്യ ഞാന് പ്രസവിച്ച് കെടക്കല്ലെ ഇങ്ങനെ ഇങ്ങനെ ഫോണ്ങ്ങനെ വര്ന്ണ്ട് ത് കാണ്ണ്ണ്ട്ഓരോന്ന് ഇമ്മങ്ങനെ പറയ്ണ്ട് പിന്നെന്താ നോക്കുമ്പോ ഇതേ പോലെ ഓള്മരിച്ചിക്കാണ് അപ്പൊ എന്താചോയ്ച്ചപ്പ നോർമൽ ഡെലിവറി ആയിരുന്നു ഇവിടെ ഈ ഒരു ബാലഗോപാലൻ ഹോസ്പിറ്റല്ണ്ട് ഇവിടെ പെരിന്തൽമണ്ണ ഭയങ്കര അടി അവിടെ എങ്ങനെ ഓൽക്ക് എങ്ങനെ അറയി നോർമൽ ഡെലിവറി വേണം വേണന്ന്ള്ള ചിന്തക്ക് വേണ്ടീട്ട് ഓര് തലയണൊക്കെ വെച്ചിട്ട് പുഷ് ചെയ്തിട്ട് പ്രസവിപികുകയണ്. അവിടെ
ഓഹ് ആഹ് ശരിന്നട്ട്.
പ്രസവിച്ചപ്പ ഇവളെ ഞരമ്പ് കട്ടായിക്ക്ണ്. എന്നട്ട് ഇവക്ക് ഫസ്റ്റത്തെല്ലേ ങ്ങട്ട് ഓര്ക്ക് മൂന്നാല് കേസ് അന്ന്ണ്ടാവും ചെയ്ത്ക്ക്ണ്. ഇവരെന്ത് ചെയ്തക്കണ് വെച്ച് കഴിഞ്ഞാല് ഇവളെ മാറ്റി കിടത്തിങ്ങാണ്ട് ഇവര് മറ്റേ കുട്ടികളെ മേല. നോക്കിക്കണ് ഇവളെ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പേക്കിനന് ഇവിടെ മേത്തുള്ള ബ്ലഡ് മുയ് വം വാർ
ഏ വാർന്നു പോയി ഔൻ്റൊ അമ്മോ.
ആഹ നിലത് ഇടത്ര തളം കെട്ടി ബ്ലഡ് കിടക്ക്ണ്. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതായി ഓള വിട്ടിലണ് കുട്ടി. കേസൊക്കെ കൊടുത്തു എത്ര ഇതാക്കിട്ടും. നമ്മള നമ്മളെപ്പോലോത സാധാരണക്കാരൊക്കെ അങ്ങനത്തെ കൊമ്പന്മാരൊക്കൊക്കെ ന്നെ കേസിന് പോയിട്ട് നമ്മള് കൈയില്ളത് പോകാനൊല്ലതെ എന്താണ് നമുക്ക് എ നല്ല നീതിയും കിട്ടുവോ. ഇപ്പൊ നമ്മളെ നാട്ടിൽ തന്നെ ഈ ന നീതിതൊക്കെ വീടൊക്കെ പൈസ ഉള്ളത ആാരാ വില ഉള്ളത ആാരാ ഓല കൂടയാണ്.
അതെ അതെ പവർ അര്ക ഓര ഓരപ്പം നിക്കോളൂ അവർന്ന് പറഞ്ഞ പൈസ തന്നെയാണ്.
പൈസ തന്നെയാണ് ന്നട്ട് ഇതേ പോലെ. ഓള വീട്ടക്കാണ് വീട്ടക്ക് പിന്നൊണ് കുട്ടി ഓളമമാക്ക് രണ്ട് പേൺ കുട്ടിളള് നുള്ളു ഇവളും ഇവളെ ഒര് ഏട്ടത്തിയും. ഇ തന്നെ ഉള്ളൂ ഒരു ആൺകുട്ടികളൊന്നും ഇല്ല ഇത് ആൺകുട്ടിയാണ്. അപ്പം ഒളൊ ഇമ്മ കൊണ്ടങ്ങാണ്ട് വളർത്തി ഇതാക്കി. പിന്നെ ഓന് ഓന് ആകെ ഒരു ഇതായിരുന്നു. പിന്നെ ആകെ ഇങ്ങട്ട് അതിന്റെ ഇതിൽന്ന് ഇങ്ങട്ട് കര കൊറിറിന്നില്ല. അങ്ങനെ നട ഇഏത് കല്യാണം കഴിക്കാൻ പറഞ്ഞാ കഴിക്കൂല്ല അങ്ങനെ ഇത് ആയി കൊണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഇപ്പോ ഒരു രണ്ട് വർഷ ആയിട്ട്. ഏ ഒള് മരിച്ച് കഴിഞ് ഏഴ് വർഷം കഴഞ്ഞിട്ട് ഏ എട്ട് വർഷം കഴിഞ്ഞി ട്ട അവൻ കല്യാണം കഴിച്ചോ. അതെ എല്ലാരും പറ നിർബന്ധിച്ച് നിർബന്ധിച്ച് നിർബന്ധിച്ചച്ച് ഇതായിട്ട്. അങ്ങനെ പറഞ്ഞതായിട്ട് ഒന്ന് ലാസ്റ്റ് കിട്ടിയത്. ഇപ്പൊ കണ്ണൂരിന്ന് കെട്ടിയിരിക്കണത് പിന്നെ ആള അവിടെ തന്നെയാണ്. ഇത് തന്നെ അതേ ഒളാ അതേ ല തന്നെ കേട്ടോ നല്ല ഭംഗിയയിലൊരു കുട്ടിയാണ്. ഓളെവളടെ കല്യാണം കഴിഞ്ഞിരുന്നു ഹസ്ബൻറ് എന്തോ ചെറിയ കേസിൽ ഡിവോഴ്സ് ആണ്. ആള് ആള്ക് ഒര് മോളുണ്ട്. പിന്നെ നല്ല കമ്പനിയ ആട്ടോ ആള്.
ആഹ ആഹ ആഹ ചില പാവം നല്ലരു ജീവിതം കൊടുക്കട്ടെ പക്ഷെ ആ കുട്ടിയുടെ കാര്യം. ആദ്യത്തെ കുട്ടീന്റെ കാര്യം.
ആദ്യത്തെ കുട്ടിനെപ്പോ അങ്ങനെ റ ഓന് വന്ന് കഴിഞ്ഞ ഓള് വന്ന് കഴിഞ്ഞാൽഓള് ഇങ്ങട്ട് വര് ട്ടോ. ഓര് വിടെന്നൊക്കെ പറു കഴിഞ്ഞാല് ഹസ്ബൻറുമാര് ഓലെടുത്തത്ത് പോയി. നിക്ക അങ്ങനെയാണല്ലോ നാട്ടില് അവടെ കണ്ണൂർ ഭാഗത് നിന്ന് നമ്മെ ഹസ്ബൻിന്റെ വീട്ടില് പോയി നൽക്കൂല്ലോ.
കണ്ണൂർരാണോ?
ആ കണ്ണൂരാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്.
ആഹ് അപ്പൊ പിന്നെ അവിടെ പുതിയ പെൺകുട്ടികളണ് പെൺകുട്ടികളെ വീട്ടിലാണ്ല്ലേ പുയാപ്ലാര് നിക. ഉം
അപ്പോൊ ഓള് അങ്ങനെ ഓന് പക്ഷെ ഓന് വന്ന് കഴിഞ്ഞാൽ ഓൾ ഇങ്ങോട്ട് വരും കേട്ടോ. അപ്പൊ മറ്റേ ആ കുട്ടിയപ്പം കുട്ടിണ്ടാവട്ടോ പ്പ് ള്ള കുട്ടിണ്ടല്ലോ അതും ഉണ്ടാവുട്ടോ പിന്നെ ടൂർ എങ്ങോട്ടേലും പോവ്വാണെങ്കില് ഓള് ഓളെ കുട്ടിനിം കൊണ്ടോവും ഓന്റെ കുട്ടി ഓ മറ്റേ മരിച്ച ഓളെ പെരിലാണ് ന്നാലും അവ്ട്ന്ന് കൊന്റി ച്ച്ങ്ങാണ്ട് ഓളൊപ്പം കൊണ്ടോവും
അതേല്ലേ പാവംല്ലേ അത് അങ്ങനെന്നെ ആവട്ടെ
സമാധാനണ് ഇഞ് പ്പൊ ഓൾക്ക് സ്വന്തായിറ്റ് ഇപ്പൊ ഒരു കുട്ട്യായി ഇനിള്ള
ആഹ്
ക്കെഎന്താണ്ന്ന്ള്ളത് അറിയില്ല
ആഹ് ഞാ ഇപ്പം വേറെ കുട്ടി ആയി
ആഹ് ഇപ്പോ ഇപ്പ ഞ പ്രഗ്നന്റ് ഏര്ന്നു ഇപ്പോള് പ്രസവിച്ചിക്ക്ണ് പ്പൊ തൊണ്ണൂറ് കഴിഞ്ഞിക്ക്ണ്
മാഷാ അല്ലാഹ് ഏതായാലും നല്ലൊരു ജീവിതാവട്ടെ
ഉം ന്ന ഓക്കേ ഞാ വിളിക്കാട്ടോ